ആഹ്
ആഹ് കേൾക്കുന്നുണ്ട് ആഹ് കേൾക്കുന്നുണ്ട് എന്നിട്ടന്താ ഫുഡൊക്കെ കഴിച്ചാ
ഓഹ് ഫുടൊക്കെ കഴിച്ചു അവിടെയാ
ആഹ് ഫുഡടി കഴിഞ്ഞു മോന് ഉറങ്ങി ആഹ് മക്കൾ ഓർങ്ങുമ്പോഴല്ലേ നമുക്കൊരു നമുക്കായിട്ടുള്ള സമയം കിട്ടു
അത് ശരിയാണ് ഉം എവിടെ ആയോ
ഇല്ല വൈന്നേരം നീ വീട്ടിലിവിടെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് ഇവിടെ പിന്നെ പ്പാനൊ ഹസ്ബൻഡിന്റെ വല്ലയ്മാന്റെ ഒരു ആണ്ടുണ്ട് അപ്പോ തറവാട്ടിൽ ഉണ്ടാക്കി വിചാരിച്ച അപ്പൊ നല്ല മഴയ അപ്പൊ തറവാട്ടിലെ മു ൽ ഭയങ്കര ചളിയും കാര്യങ്ങളും അപ്പോ വാപ്പ വിളിച്ചിട്ട് പറഞ്ഞു ഇവടെ ആക്ക ഇല്ല്യാ അപ്പൊ ഇനിപ്പോ വൈന്നേരത്തിന് എല്ലാരും ഇങ്ങാട് വെര് ആരിക്കും ഉം ആഹ് അപ്പൊ ഇവടാന്ന് പരിപാടി ഇവടെയാണ് അപ്പം ഫുഡ് അവര് അവട്ന്ന് വെച്ച് ട്ട് ഇങ്ങട് കൊണ്ട് വെര്യേ മെ മെയിൻ ഫുഡ് പിന്നെ ചിക്കൻ പൊരിക്ക്യാനോ തും അങ്ങനെ അന്നെ തൈര് സംഭവങ്ങളൊക്കെ എന്നോട് ഇവടെ ആക്കാൻ പറഞ്ഞു
ആഹ് ആഹ് ഓക്കേ ഓക്കെ അപ്പൊ കയിച്ചിലായില്ലേ കൊറേ കയിച്ചില്ലായി
അപ്പൊ പിന്നെ ഇവട്ക്ക് മാറ്റിര്ന്ന നമ്മക്ക് എന്നോട് അത് ഈ ആക്കിയ മതി ബാക്കിയൊള്ള കാര്യങ്ങള് ഞങ്ങള് ചെയ്തേളാം പറഞ്ഞ് ഇണ്ടാ
ആണോ ആഹ്
ഉം അപ്പൊ നിങ്ങൊക്ക് ഇങ്ങട്ട് വെരുവാക്കാരം
ആഹ് ഓക്കേ ഓക്കേ ഓക്കേ ഉം
ഇപ്പം ക്ലീനിങ്ങും കാര്യങ്ങളും ഫുള്ളായിട്ട് മേലോണ് കാരണം മേലക്കെ നമ്മളെ അങ്ങടെ നോക്കലേ ഇല്ല എപ്പോഴെങ്കിലും നോക്കാലും
ആഹ് ക്ലീൻ എല്ലാരും വെര്ന്നാ സമയ ത്ത് ഒന്ന് ചെയ്യണ്ടേ അല്ലേ ആഹ്
എല്ലാം കയിഞ്ഞ് തീരുമാനം അപ്പൊ ക്ലീൻ ചെയ്തോണ്ടിരിക്ക്യ
ആണോ ഓഹ് കയീഞ്ഞിട്ടില്ലാ രാവിലെ തൊടങ്ങിയതാണോ
ഇല്ലില്ല ഇത് രാവിലെ ഒന്നും അറിഞ്ഞിട്ടില്ലേ
ആണോ
എല്ലാവരൊക്കെ പറഞ്ഞിര്ന്നത് അവടെയാണേന്നാ പരിപാടി എന്നി പറഞ്ഞിരിന്നാത് ഇപ്പേ വിളിച്ചിട്ടാ പറയ്ന്നത് പരിപാടി ഇങ്ങട്ട് ഇന്ന് ഇപ്പോ സമാധാനത്തില് ഇരിക്ക്യാരുന്നു ഇവടെ വല്ലാണ്ട് അട്പ്പൊന്നും പൊകഞ്ഞിട്ടില്ല പിന്നെ ഞാൻ എന്ത്യ്ത് ഇന്നൽ- ഇനക്ക് ചോറ് ഇണ്ടാരുന്നു എല്ലാം മോൾ സ്കു പോയല്ലോ മോൾക്ക് കൊണ്ട് പോകാൻ ഉള്ളത് കൊണ്ട് കൊടുത്ത് ഏഹ് തിളപ്പിച്ച് ഊറ്റി അപ്പുറത്തെ ഇന്നലാത്തെ രണ്ട് കഷണം ബീഫും ഉണ്ടാരുന്നു യെ സമാധാനം ഇപ്പം ഇഞ്ഞ് ന്ന് ഒന്നും ചെയ്യണ്ട മോൾ സ്കൂൾ വിട്ട് വന്നാൽ നേരെ തറവാട്ടി പോവാ വിചാരിച്ച് ഇരിക്ക്യാന്ന്
ആഹ് പോയില്ലേ ചെല സമയം നമ്മക്ക് അങ്ങനെയാണ് എവടെയെങ്കിലും പോവാന്ന് പറഞ്ഞിട്ട് പിന്നെ പോവുലാ പറഞ്ഞാട്ട് ഇണ്ടേ ഇവട ത്തെ പണി ഓർത്തിട്ട് ഒര് എടങ്ങേറോണ്
മ ഈ ചെറി മോനാണെങ്കി ഇന്ന് ജലദോഷം പിടിച്ചിക്കണ് അതോണ്ട് ഭയ
ആഹ് ഇപ്പത്തെ കാലാവസ്ഥ അങ്ങനെയാണല്ലോ മഴെ ഇല്ലാ ചെല സ്ഥലത്തെ മഴയും കൊറവാണ് വെയിലും ഇല്ല
ആഹ് അങ്ങനാത്തെ ഒര്മാതിരി ക്ലമറ്റാല്ലേ അപ്പൊ ഇന്നാണെങ്കിലും ഭയങ്കര കരച്ചിലാരുന്നു
ആണോ
സമയിക്കാണ്ടെ അവൾ ഒന്ന് ഒറങ്ങിയപ്പോ ആണ് ഇപ്പോ എനിക്ക് ഒര് ആശ്വാസം
അപ്പം വേഗം പണി തീർക്കാലോ എന്തത് കൊറേ നേരം ഒറങ്ങോ
ആഹ് ഒര് സൗണ്ട് ഒന്നും കേട്ടില്ല എന്നു ണ്ടെങ്കില് ഒര് രണ്ട്, മൂന്ന് മണിക്കൂർ അങ്ങാട് ഒറങ്ങും
ആണോ ഇവടെ അത് തന്നേ ആ സൗണ്ട് ഒന്നും ഇല്ല്യേങ്കില് ഒര് രണ്ട് മണിക്കൂറോക്കെ ഒറങ്ങും ഉം
സ്കൂൾ വിട്ട് വന്ന് അപ്പൊ ആഹ് ഒര് മൂന്നരാ വെരേ ഒള്ളൂ സ്കൂൾ മുന്നേ പത്ത് ആകുമ്പോഴേക്കും സ്കൂൾ വിടും മൂന്ന് അര ആകുമ്പോത്തേകും വീട്ടിൽ എത്തും
ആഹ് നടകാനുണ്ടോ
ഏഹ്
നടക്കാന് ഇണ്ടോ
ഇല്ലാ വണ്ടിക്ക് തന്നെ വര ആ വീട്ട് ക്ക് വരെ വണ്ടി വരും
ആഹ് അതാണ് വെ
ഉം അവൾ വന്ന് കയിഞ്ഞാ പിന്നെ അവൾ അവടെ വലിച്ചിട്ടിട്ടും ഇവടെ വലിച്ചിട്ടിട്ടും
ആഹ്
പിന്നെ ഞാൻ ആഹ് ഇന്ന് യാത്ര പർഞപ്പം ഒൺന്ന് കഴ്ഞ്ഞാ ഫുള്ളായിട്ട് ഇയ്യന്നെ നോക്കണ്ടി വരും ഇമ്മച്ചിക്ക് വടെ കൊറേ പണിണ്ട് പറഞ്ഞിക്ക്ണ്
ഇവടെ മോൾ വെന്നാലും ഞാനതാ പറയൽ ച്ചിറ്റ്നെന്തെങ്കി കാട്ടിട്ട്ണ്ടെങ്കിൽ ന്നോക്കണ്ട വെരും ആഹ് അതന്നെ എല്ലാരും ഇണ്ടാഉമ്പോ നല്ല ഒരു ഇതായ്രിക്കും ലേ
ആഹ് ഇഞ്പ്പ ഇന്ന് എല്ലാവരും ഉണ്ടാവുമ്പോ ഹോം വർക്ക് ചെയ്യലും പഠിക്കലും കാര്യങ്ങളൊന്നും ന്നടക്കൂല
മ് ഇന്നൊന്നും ന്നടക്കൂല ഇവിടെയും അങ്ങൻ തന്നെ ആയിരിക്കും ഇവ്ടേ ദാ ഇപ്പം മടിയാണ് എല്ലത്തിനും മടിയാണ് ഇപ്പം ഇന്നലെ പറയ്ണ്ട് സ്കൂൾലേക്ക് പോവാം മടി മടിയാവ്ണ്ടേ ഞാൻ പോണില്ല
ആഹ്
ഇൻക്ക് ഫ്രൻസൊന്നുംല്ല ന്നെ സ്കൂൾ ക്ലാസ് മാറ്റ് റ്റീരുന്നോളെ അപ്പോ ക്ലാസ് ഉം ക്ലാസ് മാറ്റ്യെപ്പം ഇൻ്റെ ഫ്രൻസിന്റെ കൂടെ തന്നെ ഇരിക്കാം പ റ്റ്ണ്ല്ലല്ലോ അങ്ങനെ ഇങ്ങനെയൊക്കെ തായ്ട്ട് പറയ്ണ്‌ണ്ട്
ആഹ് പരാതികൾ ഇഷ്ടം പോലെ ഇണ്ടാവും
ഓഹ് പരാതികളും പരിപവങ്ങളും തന്നെയൊള്ളൂ ഇവർക്ക് പ റയാനായ്ട്ട് സ്കൂൾത്തെ കഥകെളും ടീച്ചെറ് അടിച്ചെതും അങ്ങനെ ഉം ഏയ് നമ്മളെ കുറ്റപ്പെട്ത്താ അത് അ ഇ ഇയ്യ് ചെ ഇങ്ങെള് ചെയ്തെന്നീല്ലല്ലോ ഇങ്ങെള് താക്കി തന്നീലല്ലോ ള്ളെ കുറ്റപ്പെട്ത്തലാ അമ്മളേ
പർഞ്ഞേട്ടാ മതി പ്പെനി പരിസ്തി ദിനം വെരാം പോവാണ് ഇന്നൊര് ലോഡ് ലിസ്റ്റ് വിട്ട്ക്ക്ണ് ഒന്നിൽ പിന്നേ കുട്ടികൾക്കുള്ളത് ചാ ട്ട് വർക്ക് പിന്നേ അതുപോൽ തന്നേ മറ്റേ തിന്റെ വർക്ക് പിന്നെ വേ വേസ്റ്റ് മെറ്റീരിയലോടുള്ളെ സാധനങ്ങള്ണ്ടാക്കി കൊണ്ടവാന്
ആഹ് ഇവിടീംണ്ടാവും വർക്ക്കെള് ഇഷ്ടം പോലെണ്ടാവും വർക്ക്കെള് ഇവിടീം
ഓര്ക്കത്ങ്ങട്ട് വിട് ട്ടെന്നാ മതി ഇപ്പം നമ്മളീ ചെറിയ മക്കളിം വെച്ച് വീട്ട്ത്തതും നോക്കണം തും നാേക്കണം
ഇവിടിം അങ്ങൻതന്നെ ഇവിട്ത്തെ സ്കൂൾലും അങ്ങൻതന്നെ പൊതുവേ എല്ലാതും എ ക്കെ ചെയ്യും വേണം എന്നാലോ അമ്മെള് ചെയ്തും കൊട് ക്കണം ന്നാ അവര്ക്ക് അവ്ട്ന്ന് ഓരോന്ന് വിട്ട് കൊട്ക്കും
ഇതാ തീ പ്രകൃതി തന്നേ പരിസ്തിദിനന്താന്നോ അല്ലെങ്കി ഈ ആഗസ്റ്റ് പയ്നഞ്ചെന്താന്നോ ഒന്നും അറീലേയ്ര്ന്നു
അത് സത്യാണ് അമ്മള് ഇപ്പത്തെ എല്ലാർക്കും എല്ലാ ഉം എല്ലാ അറിയ്ന്നത് കൊണ്ടതൊ നമ്മളെട്ത്ത് വിട്ടേര്ന്നേന്ന് തോന്ന്ന്നു
ഫ്രൂട്സ് ഡേ മറ്റേ ഡേ ഇതിനൊക്കെ ഡ്ര സ്സാെപ്പിയ്ക്കണം ഓർത്ത്ട്ട് ബ്രാന്ത് വെര്ണ്ട് ഈ സമയെത്ത്
ആടോ സത്യം ഡ്രസ്സിന്റെ കാര്യത്തിലാണ് ഇവെർക്ക് ആ ഇതില് റ്റൈമാവുമ്പത്തേക്ക് ഡ്രസ്സ് വേറെ വേണ്ടി വെരും ആഹ് ആ ഡ്രസ്സ് കോഡോ എന്തെങ്കിലും കാര്യങ്ങളായ്ട്ട് അതിന് നമ്മെള് ചെല പ്പം പൈസ കൊടക്കണ്ടെ വെരും ഇല്ലെങ്കില് എന്തെയ്യേണ്ടെ വെരും ആരെട്ത്തെങ്കിലു
അതൊക്ക തന്നേ ബ്ട്ത്തേം അവസ്ഥ പിന്നേ പ്പം സ്ബന്റ് പൊറത്തു ആണ് അപ്പ പിന്നെ ഒട്ടും ഞാൻ തന്നെ ചെയ്യും വേണം ഓടി വേണം ഞാൻ സപ്പ്റേറ്റല്ലെ താമസം വേറെ ആരുംല്ലല്ലോ ഞാനും മ ക്കളും മാത്രേ ഒള്ളൂ വീട്ട്ല് അഹ് ഇപ്പതേ ഇതേ പോലെ എന്തെങ്കിലും ഫംഗ്ഷന്ണ്ടാവ്ന്ന സമയത്ത് പെര്ന്നാൾൻ്റെ സമയത്ത് മാത്രം എല്ലാരും ഒന്ന് ഒത്ത് കൂടൊള്ളൂ അപ്പം ആഹ് തറവാട്ട്ൻ്റെ അവ്ട്ന്നാണെങ്കില് ഇ ച്ചിരി ആഹ് ഒര് പതിനഞ്ച് മിൻറ്റോളം നടക്കാണ്ട് അപ്പം എപ്പഴുംങ്ങെനെ അങ്ങട്ടും ഇങ്ങെട്ടും ഓടി നടക്കല് പോസിബ്ളും അല്ല അത് അത്ര അട്ത്തല്ലാ വീട്
ആഹ് അത് ശെരിയാണ്ല്ലേ കൊറേ നടക്കാന്ണ്ട്ലേ
ആഹ് അത്യാവശം നടക്കാണ്ട് അപ്പം ചെറിയ മോനേം വെച്ച്ട്ടെ അങ്ങെനെ അങ്ങട്ടും ഇങ്ങെട്ടും നട അത്രങ്ങട്ട് ഒത്തു പോവൂ ല്ല രണ്ട് വയസ്സാ
ആണോ ആഹ് ആഹ് അങ്ങെനെയൊക്ക്യാലേ ള്ളെത് ഇവെടേം ഇങ്ങൻതന്നെ ചെർത് ഓന് ഓൻ്റെ ഒർക്ക് കയ്ഞ്ഞ് ശരിക്ക് ഒറങ്ങീട്ടില്ലെന്ന് ഉച്ചക്ക് അപ്പൊ അതിന്റെ കുറുമ്പില് നടക്ക്ണ്‌ണ്ട് ഇനി വൈക്ന്നേരായാ തൊടങ്ങും കച്ചറ കാട്ടാന് ഉം വൈക്ന്നേരായ ഉച് ഉച്ചെക്ക് ഒറങ്ങാതെ നിന്ന്ട്ട്ണ്ടെങ്കില് വൈക്ന്നേരാവ്മ്പത്തേക്ക് ഈറ്റെ കുറുമ്പും ഏ കച്ചറിം കരച്ചിലും ഇതൊക്കെ ആയിരിക്കും
ആണോ ഇവടെഅങ്ങനതന്നെ കരച്ചിലോട് കരച്ചിലായിരിക്കും ഉം
ഇൻക്ക് നടക്കാപോകാ ഒഴിവില്ലല്ലോ ഒക്കെ നമ്മളന്നെ ചെയ്യണ്ടെ
ആഹ് അതന്നെ നോക്കണ്ട ഇൻ്റോം അങ്ങനെ തന്നെയാണ് ഏകദേശം ഇവടേം അങ്ങനെ തന്നെയാണ് ഓനും കുറുമ്പ് കാട്ടിട്ട് നിക്കും ഉച്ചക്ക് ഒറങ്ങും ഒറങ്ങിയാ ആരിം സൗണ്ടൊന്നും കേൾക്കാതിരിട്ടുണ്ടെങ്കി നല്ലോണ്ണം ഒറങ്ങി എഴുന്നേറ്റാല് അതേ വലിയ കുറുമ്പുണ്ടാവൂല ഇത് നേരെ ഓപ്പോസിറ്റ്
സ്വയം വീട്ടിൽ നല്ല ഇതായിട്ട് വരും ഫുള്ളായിട്ട് ഇപടെ പതിനഞ്ച്ന് ആളെഒക്കെ കൂട്ടീട്ട് നല്ല നല്ല കൂട്ടായിട്ട് വരും നല്ലേ കരഞ്ഞിട്ടാണോ വരുന്നേ ഇന്നാ അന്നത്തെ ദിവസം പോയി
ആഹ് അന്നത്തെ ദിവസം പോയോന്ന് ചോയിച്ചാമതി അതേപോലെ രാവിലെ എഴുനേ ക്കുന്നതും അങ്ങനെ തന്നെയാണ് എഴുന്നേക്കുമ്പോ നല്ല രീതിയില് ചിരിച്ച് കളിച്ചിട്ടാണ് എണീക്കുന്നത് എങ്കില് അന്നത്തെ ദിവസം നല്ല ഇതെ ഇതായ്ക്കും ഉം അന്ന് കഴീച്ചിലായി അതാ ഇക്ക ചോയിക്ക രാവിലെ എണീച്ചത് വ വൽത്തോട്ടിരിഞ്ഞിട്ടാണോ അല്ല ഇടത്തോട്ട് തിരിഞ്ഞിട്ടാണോയിക്കും ആഹ്
എനിക്കങ്ങനെ മോളങ്ങട്ട് പോയ സമയത്ത് പോയി കൊറച്ച് കഴിഞ്ഞേയ്ക്കിന് ഓനെണീക്കാ മോള് ഇതാമ്മക്കിന് വല്ലാണ്ടെ അപ്പം മോള് എട്ടരയാകുമ്പക്ക് പോകും
ഏഹ് ആഹ് സ്കൂളും
ഒരുമിച്ചിട്ടാണ് ആഹ് ഒരുമിച്ചിട്ടുള്ള സ്കൂളിലാണ് അതോണ്ട് പിന്നെ വല്ല്യൊര് പ്രശ്നല്ല ഇനി ഓളെ പറഞ്ഞയക്കലും ഓന്റെ എണീക്കലും ഒപ്പായിക്കഴിഞ്ഞാ
ആഹ് ഒന്നും നടക്കൂല ആ ആഅവിട്ത്തെ കച്ചറ വേറേയിരിക്കും ഇവിടെ മാറ്റി കൊടുക്കലും ഒതുക്കി കൊടുക്കലും ഇവടേം അങ്ങനെ തന്നെയാണ്
ഇനിപ്പ പഠിപിക്കാനിരിക്കുമ്പ അയില് അപ്പറാക്കാരം ഓളെ ബുക്ക് ഓള് ഏത് ബുക്ക് എടുക്കാ അതന്നെ ഓൻക്കും വേണം
ആഹ് പെൻസിലാണെങ്കിലും പേന ആണെങ്കിലും അത് ഓൽക്ക് വേണ്ടി വരും ഇല്ല അത് കൊടുത്തിട്ടില്ലെങ്കി കച്ചറയായിരിക്കും ആഹ് ഇവട്തെ സ്ഥിതി അങ്ങനെ തന്നെയാണ് ഉം ഓന് എന്തെങ്കിലും ഒരു ബുക്ക് എടുക്കാൻ കാത്ത് ക്കേയിരിക്കും ഓന് ഇന്നട്ട് ഇത്തത്താ കൊണ്ടാ കൊണ്ടാ തട്ട് തട്ട്റഞ്ഞിട്ട് ഓളെ വഴിത്താലെ പോറകെനടക്കും ഏഹ് അങ്ങനെക്കെള്ളത് ഉം ഇങ്ങനെയൊക്കേ ഇള്ളത്
ഉം പിന്നെ ഒരു തലഇങ്ങനെ ഒരുങ്ങി വരുന്നൊക്കെ ഉം
ആണോ എനിക്ക് രാത്രിയാവുമ്പോ പണിയൊക്കെ കഴിഞ്ഞു ഒന്ന് കുളിക്കണം ബാക്കി പണി കഴിഞ്ഞോ ഇന്ന് ടൗണ് പോയിരുന്നു വന്നപ്പം അതിന്റെ ഇതിൽ അങ്ങനെ വന്നു എവിടെയെങ്കിലും പോയാൽ പിന്നെ ഭയങ്കര ക്ഷീ ആഹ് വന്നിട്ട് ആഹ് വന്നിട്ട് പണിട്ക്കില് മടിയാണ് അപ്പൊ എല്ലാ പണിയും തീർത്തേച്ച് എവിടെ പോവുവാണെങ്കിലും കുളികരെ കഴിച്ചിട്ടേ പോകൂ
സത്യം വന്ന് കഴിഞ്ഞാൽ ഭയങ്കര മടിയായിരിക്കും
എല്ലായിടത്തും എനിക്ക് ഭയങ്കര മടിയാണ് അത് പൊതുവേള്ളതാണ് ഇനി പോയി വരുമ്പോഴത്തേക്ക് എല്ലാ പണിയും കഴിഞ്ഞ് വന്നിട്ട് ഒന്ന് സ്വസ്ഥതയില് ഇരിക്കാന്ന് വിചാരിക്കുമ്പോ എന്തെങ്കിൽ ചിലപ്പോ ഇവിടെ എന്തെങ്കിലും ഉണ്ടാവും വെച്ചിട്ടിണ്ടാവും എന്തെങ്കിലും കച്ചറ കലിച്ചിട്ടുണ്ടാകും എന്തെങ്കിലും കാട്ടിട്ടുണ്ടാകും ഇവിടെ അപ്പൊ ഞാൻ എന്ത് ചെയ്യും പോകുമ്പോ തന്നെ എല്ലാടത്തിനും ഒതുക്കി പെറുക്കി ഒക്കെ കഴിഞ്ഞിട്ട് പോക്കുള്ളൂ
ഉം
ഉം
ഏ ഹലോ ആ ഓക്കെ ഓക്കേ